ഹലോ കേൾക്കാൻ പറ്റണണ്ടോ അ ഉറക്കെ സംസാരിക്കാൻ പറ്റുവോ ഇവിടെ കൊറച്ച് സൗണ്ട് ണ്ട് എന്തൊക്കെയ വർത്തമാനങ്ങള് ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്
ഇവിടെ മഴൊന്നുല്ല ഫാൻ ഇട്ടിട്ടുണ്ട്
ആ എന്നതാണ് സൗണ്ട് എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ
ആ വീട്ടിലാണോ
ആഹ് ഞാൻ വീട്ടിലാ
ആ എന്നിട്ട് പണിയളൊക്കെ തീർന്നോ
ആ പണികളൊക്കെ തീർന്നു
ഉം കല്യാണം കഴിഞ്ഞതല്ലേ ഹലോ റേഞ്ച് കംപ്ലൈന്റും ഉണ്ട് അതാണ് സൗണ്ട് വന്ന് പോയിരിക്കുന്നത്
ആഹ് ഞാൻ ശരിയാക്കി തരാ ആ ഒരു കുട്ടിയുണ്ട് ഇപ്പ ഞാന്
ആ എന്താ ചെയ്യണെ കളിക്കുകയാ
ഏ
ആ കളിക്ക മോന് മോനോ മോളോ
മോളാണ്
ആ പിന്നെ എന്തൊക്കെയാ എന്തൊ ഫുഡൊക്കെ ഉണ്ടാക്കി
ഫുഡ് എന്ത് സാധ ചോറും കറിം
ഉം എന്തേലും വർക്ക് എന്തേലും ചെയ്യുണ്ടോ
ഇല്ല ഞാൻ
ഉം എന്നിട്ട് എന്തൊക്കെ
നിങ്ങളെ വീട്ടില് ചെടികളൊക്കെ ഉണ്ടോ
ചെടികാള് ഇപ്പ ഞങ്ങൾ പുതിയ വീട് വെച്ചക്കണ് അപ്പ ഞങ്ങ കുഴിച്ചിട്ടിട്ടൊന്നുമില്ല
ഉം ഉം ഇവിടെ അങ്ങനെ തന്നെ
പുതിയ വീട് വെച്ചതാക്കാരല്ലേ
ഉം
കുട്ടികള് പഠിക്കാനൊക്കെ എങ്ങനെ ഉഷാറാ
ആ ഉഷാറാ കൊഴപ്പൊന്നുമല്ല
മോളോ മോനോ
രണ്ട് മക്കള് ആൺകുട്ടികളാ
അവരെങ്ങനെ കളിക്കലൊക്കെ തല്ലകൂടലൊക്കെ ഉണ്ടോ വീട്ടില്
ആ അത് ആൺകുട്ടികളല്ലേ
ആ പിന്നെ പറയണ്ടല്ലോ അല്ലേ
ഉം
നിങ്ങടെ വീടിന്റെ അടുത്ത് പോഴയെക്കെ ഉണ്ടോ പോയി
ചെറിയ തോട്
ആഹ്
പുഴയൊന്നുല്ല തോട് ചെറിയൊരു അരിച്ചാല് പോലെ ചെറിയൊരു തോടുണ്ട്
വെള്ളക്കൊ നിക്ണു മഴ പെയ്തിട്ട്
ആ വന്നായി ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കുളിക്കാൻ ന്ന്തെ അലക്കാനൊക്കെ അവിടെ പോവും ഞങ്ങളൊന്നും പോവലില്ല ഞങ്ങള് ആ അതെ ഞങ്ങൾക്ക് പിന്നെ കിണറ്റില് നല്ല വെള്ളം ഉണ്ടായത് കൊണ്ട് ന്റെ ആവശ്യമൊന്നുമില്ല ഉം
പിന്നെന്നിട്ട് വേറെന്തൊക്കേ?
കുട്ട്യോലൊക്കെ എത്രേലെ പടി
അല്ല ഇപ്പൊ ഡെലിവറി കയിഞ്ഞ് കിടക്കാനിക്ക് ഒരു മോളോള്ളു
ആഹ് ശെരി
അണ്ടു മാസായിട്ടോ
ഉം
നെട്ടെന്തേ ങ്ങള് ഫുഡ്ക്കെണ്ടാക്കിയെ ഇവിടെ ഞാനുമ്മീ ഉപയുണ്ട് പിന്നെപ്പ താത്തായേടെ മക്കളുംണ്ട്
ആഹ് ഫുഡ്ന്താ സാധാ ചോറും കുമ്പളങ്ങക്കറിയും മീന് പൊരിച്ചത്
ആഹ് എല്ലാതൊരുങ്യോന്നട്ട് തിരുമ്പലും കുലിയൊക്കെ കയിഞ്ഞോ?
ഉം
ആഹ് ഞ് വെറുതെര്ക്കാര്ക്കാാരല്ലേ നേരത്തെരുങ്യോ? പണ്യേളൊക്കെ
ആഹ് ഏകദേശം ഇന്ന്പ്പോ വെയിലല്ലേ പുറത്ത് പണിയാള് നല്ലോണംണ്ട് അവിടെന്ന് നോക്കിയിട്ടില്യ
ആഹ് മയാവോൺണ്ട് മയണ്ടാ ആ- ടപ്പോ?
ഇല്ല പ്പ മഴല്ലന്ന് നല്ല വെയിലാണ്
ആഹ് കാലാവസ്ഥ അവിടെം ദ്ന്നെ കാലാവസ്ഥ നല്ലത് വൈകുന്നേരങ്ങനെ ചെറുതായിട്ട് ചാറും
ഉം
പ്പതരക്കെടൊന്നുല്ല കാലാവസ്ഥക്ക് പിന്നെന്ന്ട്ട് വേറെന്തെക്കേ മക്കളെന്താ അപ്പുറത്ത് വീട്ട്ക്ക്‌ കളിക്കാൻ പോക്കാ? അധെ വീട്ട്
ഇല്ല വീട്ട്തന്യാണ് അങ്ങനെ പുറത്തൊന്നും അന അധിയം പോവല്യ
ആന്താ
ഒന്നുംല്ല ആണ്ടേ അലെ ഫ്രണ്ട്സ് ചെലപ്പോ ഇങ്ങട്ട് വരും
ആഹ് അപ്പൊ വ്ട്ന്നണ് കളിക്ക ക്കറല്ലേ എങ്ങനെ മണ്ണിലാ കളിക്കല് അവര് ആഹ് മണ്ണിലാ കളിക്കലോയിചാ?
ഇല്ല മണ്ല് പൊതുവെ കമ്മിയാണ് ഓട്ടം ചാട്ടം തന്നെയാ ആങ്കുട്യേളല്ലേ
ആഹ്പ്പം തെരക്കാംപോവോ?
ഉംമ്
അടുത്ത് ഗ്രൗണ്ട്ണ്ടോ?
ആണ്ട്
ആ എന്നെ അങ്ങനെ അവിടെ കളിച്ചു വക്കരാ കുറേ കൂട്ടാരൻ മാരോക്കെണ്ടവൂലോലോൽക്ക്‌?
ആഹ ണ്ട് ണ്ട്
ല്ലല്ലോ
ആഹ് ഓലെ പ്രായല്ലോലും മൂത്ത ആൾക്കാരും ഒക്കെണ്ട്
ആഹ
അവിടെ ക്കേരംബോർഡ്ണ്ട് അപ്പൊത് കുറചുട്ട്രാര് കളിക്കാൻ വരും പിന്നെ ഫുട്ബോള്ണ്ട് ക്കാ വെരുന്നോലുണ്ട് ഉം അങ്ങനെ എല്ലാംഉണ്ട് അത് ഇവിടെയും എന്താ ക്ലബ്ബ് ക്ലബ്ബാരൊ ഹ് ആ ഓഫീസ്ണ്ടാവൂലേ അതിനും ഒരാലൊൻപെഹ്
ആഹ ആ ന്നാലും ആ ഓരാള് ചെറുതാാണ്ലെ
ഉം നാലത്തോയ്ൻ ഇവിടെപ്പളും ണ്ടാവും മറ്റോ ഒമ്പതില് പഠി ോന ഫുൾ ടൈ ഗ്രൗണ്ടിലായ്ക്കാരം
ആഹ രു വലുതായിട്ട് പോയില്ലേ ആഹ അപ്പൊ കപ്പൊക്കെ തുടങ്ങിയതല്ലേ
ആ അതെ
രാത്രി കൾക്കാൻ കാണാൻ പോവോ
അങ്ങനെ ഇവിടല്ല അത് ഞാന ഇവിടല്ല ങ്ങള് തനിച്ചാണ് അപ്പൊ പിന്നെ അന്നെ പുൊറത്തൊന്നും ആന വിടില്ല രാത്രി അള്
ഉം
അപ്പ രാത്രി ഒന്നെങ്കിൽ പത്തുമണിക്ക് ശേഷേകാലം കളി അതല്ലെങ്കിൽ രാവിലെ എണക്ക് ആ നേരത്ത് അഞ്ചുമണി ആറുമണി അപ്പൊ പിന്നെ റിസ്ക് പിടിച്ച കാരണം ക ഞാന അങ്ങനെ പൊറത്തു വിടലില്ല വീട്ടില് ടി വി ഒന്നും ഇല്ല ടാബ്ണ്ട് ഫോണുണ്ട്
അല്ല ടി വി ഉണ്ടെങ്കി പിന്നെ അതിൽന്ന് കാണാലോ വേൾഡ് കപ്പ് പൊക്കവർക്ക്
ആ അതെ പിന്നെ
അപ്പോ ഇങ്ങള് ബുക്കൊക്കെ വാറുണ്ടോ
ആ പുസ്തകങ്ങള്ൾ വായിക്ക ആ റഡിങ്ങിന്റെ പ്രശ്നം ബുക്ക് കിട്ടാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പക്ഷെവിടന്ന നേരൊക്കെ കിട്ടി അങ്ങനെ
ആ ഫോണില് സ്റ്റോറി ആള് കിട്ടുമല്ലോ അങ്ങനെ ഒന്നും വായിക്കല്ലേ
ആ ഫോണ് കഴിയണ ഞാന് ഡിസ്പ്ലേ ഒന്ന് ഒഴിവാക്കാൻ നോക്കും
ആ മമുക്ക് ടവാണല്ലോ അല്ലേ
ആ കണ്ണരു എന്താ പറയാ ഒരു എന്തോ ഒരു മങ്ങല് പോലെ ഇങ്ങനെ തോന്നും ഒരുപാട് സമയം നോക്കുമ്പോ ഉം അപ്പൊ അത് വല്ലാതെ അങ്ങനെ യൂസ് ചെയ്യലല്ലേ ആദ്യമൊക്കെ ഞാൻ എടുത്തിരുന്നു ബുക്ക് റീഡിംഗിന് പ്രതിലിപി പറഞ്ഞിട്ട് ലാപ്പ്
ആ ആ
ആ അതില്ല്ല ഒരുപാട് പുസ്തകങ്ങ ആ അല്ല ഒരുപാട് പുതിയ പുതിയ കലാകാരന്മാര കയ്യിൽ വരും
ആ ആ അതുപോലെ ഷെയർ ചാറ്റലും ഉണ്ടാവല്ലോ സ്റ്റോറി കൾ ആദ്യൊക്കെ ഉണ്ടായിരുന്നു ഇപ്പ ഉണ്ടോന്ന് അറിയില്ല എന്റെ താ താത്ത പ്രതി പ്രതി എന്താണ് ഇതാക്കണ ഞാ കണ്ടിട്ടുണ്ട്ള എപ്പോഴും വായിക്കും ഓൾ ഇങ്ങനെ വായിക്കനള ഓൾക്ക് ഇതുപോലെ തന്നെയാണ് കണ്ണിന് ഭയങ്കര ഇതാണ്ട്ട്പ്പ കണ്ണടയക്കെ വെച്ചിാണ് വായിച്ച് വായിച്ചു
ആ എനിക്ക് അതായത് തോന്നുന്നു എനിക്കി ലോ ലോങ്സ് ആയിട്ട് കുറച്ച് കുറവുണ്ട്
ആ് ഉക്ക് കണിന് കാഴ്ച കുറവാണ് എന്നിട്ടിപ്പ കണ്ണടച്ച് കണിപ്പോൊ ഒന്ന് രണ്ടുംല്ലായി കണ്ണടക്കാൻ തുടങ്ങി
അതെല്ലെ അപ്പ എനിക്കൊരു ഡൗട്ട് സ്ക്രീൻ ടൈം കൂടുതലായിട്ട് ണോന്ന് അറില്ല അപ്പൊ പിന്നെ ഞാനൊന്ന്
ആഹ് ഒളു അങ്ങനെ കുട്ടികൾ ചെിലപ്പോ കുട്ടികളൊക്കെ കടന്നുറങ്ങിയാലും കുട്ടികള് ഉറക്കാനൊക്കെ തോട്ടിൽ കൊണ്ട് ഇട്ടാലൊക്കെ കുട്ടി ചെലപ്പോ അങ്ങനെ ഉറങ്ങിട്ടുണ്ടാാവും അവള അങ്ങനെ കഥ വായിക്കുണ്ടാവും അവള കഥ വായിച്ച് കഴിയുമ്പോത്തന കുട്ടി നീച്ചും ചെയ്യും
ആഹ്
അവള് നല്ല വായിക്കും അതാണ്
ആഹ് എനിക്കും അങ്ങനെ ഇപ്പൊ ബുക്ക് കിട്ടുകയാണെങ്കിലൊക്കെ ഞാന് ആ് ബുക്കൊക്കെ കിട്ടുകന്ന് ചെയ്യാ ഫുൾ ടൈം ആവിടെന്ന് വായിക്കും
ബുക്കൊന്നും അങ്ങനെ വായിക്കണ കാണലില്ല പക്ഷെ ഫോണില ഒള് നല്ലോണ്ണം വായിക്കണണ
അഹ് അങ്ങനെയൊക്കെ
പിന്നെ വേറെ എന്തൊക്കെയ എന്നിട്ട് എന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനായോ
ഡ് പന്ത്രണ്ടര ഒരു മണി ആ സമയത്ത്
ആഹ് രാവിലെ ചായക് കടിക്കെ ണ്ടാക്കി
ഉം ദോശയും കടലക്കറിക്കെ ഇണ്ടാക്കും
ഇപ്പൊ കേക്കുവോ
ആ കു ഇന്ന്പ്പോ മദ്രസ്ന്ന് കുട്ടിള് പോണ കാരണ രാവിലെ എണീറ്റ്ണ്ടാക്കും
കുട്ടിൾക്ക് മദ് എപ്പളാ ഓല് മദർസ്‌ പോയി മണിക്കാറ് മണിക്കോ
ഒരാള് ആറ് മണിക്ക് പോകും ഒരാള് ഏഴരക്ക് പോകും
ആഹ് നേരത്തെ പോവുലേ എപ്പളാ വര ശനി ഞായറും വൈകീട്ടാ മദ്റസ വിട
ഇല്ല അങ്ങനെന്നുല്ല സാധാ ടൈമില് തന്നെ
എന്നും വിട്ണ നേരതെന്നെ ആ അപ്പൊ സ്കൂൾ ടൈമിലും ഈ നേരതെന്നെ പോവാ
അല്ല സ്കൂൾടൈം ആവുമ്പോൾ ഒൻപതരാ ഒൻപത് മണി ആവുമ്പോൾ വിടും ഉം ക്ലാസ്സ് ഇല്ലാത്തമ്പോ ഒമ്പതര വരെ ആഹ്
ആ എല്ലാ എല്ലാ ദിവസവും ഉണ്ട് ല്ലോ ശനി ഞായർ മാത്രല്ല ല്ലെ
മദ്രസ് വെള്ളി മാത്രം വെള്ളിയാഴ്ച മാത്രം ലീവ്
വെള്ളിയാഴ്ച ആ എല്ലാ ഡേ ആ അല്ല ചെലെ മദ്രസ ശനി ഞായർ മാ ത്രം ഉണ്ടാവല്ലോ
ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നുല്ല
ആഹ് ചെലെ മദ്രസ അതുണ്ട് ആഹ് ശനീ ഞായറും മാത്രേള്ളൂ ഇണ്ടാവ ശ അത് ണ്ട് ആ നല്ല ടൈം എടുക്കൂല്ലോ നാല് മണിക്കൂറ് അഞ്ച് മണിക്കൂറ് ക്കെടുക്കും
ഉം അങ്ങനെ ആയാത്തന്നെ കുട്ടികൾക്ക് ഒരു ബോറടി ശരിയാവുല്ലേ ആഴ്ചേൽ രണ്ടു ദിവസെയുള്ളൂയെങ്കിലും- അതെ ലെ ആ ഇ ഫുൾ ടൈമും ങ്ങനെ അടി റ്റായ്ണ്ടിരിക്കുമ്പം
ഇത്പ്പോ രാവിലെ ഒരു ഒമ്പത് മണിക്കോ ഇനി എട്ട് ഏഴ് മണിക്കൊക്കെ തൊടങ്ങിയാല് - പന്ത്രണ്ട് മണി അല്ലെങ്കിൽ പതിനൊന്നര വരെയൊക്കെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഓൽക്ക് വിടും അയ്നെട് ക്ക് ബ്രേക്കും കൊടുക്കുണ്ടാവും കാരണം ശനി ഞായർ മാത്ര ഉള്ളോ ലോ- പാടങ്ങൾ എടുത്ത് തീരണങ്കി ടൈം ഇല്ലല്ലോ
ആഹ് അത്-
അയ്ന് വേണ്ടിട്ടാണ് അത്രത്തോലം സമയം എട്ക്ക്‌ണത് എന്താ പിന്നെ ഈ വല്യ നമ്മള് ഈ സി ബി എസ് ഇസ്‌ സ്കൂൾ അങ്ങനെ തോൽക്കൊക്കെ നേര്ത്തെ തൊടങ്ങുല്ലോ നേരത്തെ പോവലോ ഓല് ഏയ്‌ മണി- ക്കെ പോണ സ്കൂൾ ഉണ്ടല്ലോ അങ്ങനെക്കെ പഠിച്ചിനോൽക്കെ നടക്കുള്ളൂ
ആഹ് പിന്നെ നിങ്ങളെ വീട്ടില് ചക്കക്കെ ഉണ്ടോ ചക്കെ മാങ്ങയൊക്കെ ഉണ്ടോ
മാങ്ങ കൊറവാണ് ചക്കണ്ട് ചക്ക ഇവിടെ പൊതുവേല്ലെരു പ്രദേശാണ് ചക്കാ നല്ലോണ്ട് എല്ലായിടത്തും ണ്ട് മാങ്ങ സീസൺല് ണ്ടായിരുന്നു പക്ഷേ ങ്ങളെ വീട്ടില് മരല്ല ഞങ്ങളെ അടുത്ത വീട്ടിതൊക്കെ ഇഷ്ട പോലെ മാങ്ങാ ഇഡേയ്ഞ്ഞി ഇപ്രാവശ്യം അയ്‌ന് എല്ലാ അടുത്തും നല്ല മാങ്ങ ഇണ്ട് ഇവടെ എല്ലാ പ്രാവശ്യത്തിനെകാട്ടിലും ആഹ് ത്തെ ഉമ് മാങ്ങല്ലെങ്കിലും ഞങ്ങക്ക് മാങ്ങ ഒക്കെ കിട്ടിക്ക്‌ണു അടുത്ത്ത്തെ വീട്ട്ന്ന് ഒക്കെ തരും മാങ്ങ എല്ലാരുപ്പ തരും ഉം നിങ്ങടെ വീട്ടില് ണ്ടോ ചക്കെ മാങ്ങ ക്കെ
ആ ഉണ്ട് ഉണ്ട് രണ്ട് മരം ചക്കയുടെ പ്ലാവ് രണ്ടെണ്ണം ണ്ട് മാവ് രണ്ടെണ്ണം ണ്ട്
ആഹ് ന്നാ വേറെന്താ പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞു
ആഹ് ആയിക്കോട്ടന്നാൽ ന്നാ ശരി ട്ടോ